ഹലോ കേൾക്കാവോ?
കേൾക്കാൻങ്ങിടക്ക്
ആഹ് എന്തൊക്കെയുണ്ട് വിശേഷം?
സുഖംതന്നെ
ഹേ മഴണ്ടോ അങ്ങട്ട്
ഓഹ് ഓഹ് മഴണ്ട്
ആഹ് ആണോ ആഹ ആഹ് ഒക്കെ ഓക്കെ പിന്നെ അടുത്തെ വിശേഷങ്ങള് എന്തൊക്കെയാ?
വിശേഷങ്ങൾ... ഞാനപ്പോ നഴ്സിങ് പടിക്കയാണ് അയിന്റെ ഇടക്കാണ് ഇത് ചെയ്യണ
ആണാേ ആഹ് പിന്നെ പ്രത്യേകിച്ചന്നൂല്ല ഔസ് വൈഫാണ് വെറുതെ ഇരിക്ക്യാ
ഓക്കെക്കെ
ഓഹ് കൈച്ച്
ആണ എന്താ സ്പെഷ്യൽന്ന്
പിന്നെ ഇവിടെ സുഖീന്ന് പറയും
ആഹ് സ്വഗ്ഗിന് അറിയ ആ ആഹ പിന്നെരാത്രിക്കതെ ഫുണ്ടക്കായോ?
ഇവിടെ ഹോസ്റ്റലിൽ നിക്കണ് ഏഴ് മണിയൊക്കെ ആവുമ്പോ ആവും
ആണ ആണ ഉം ഉം തണുപ്പൊക്കെ തെടങ്ങിയ അങ്ങോട്ട്
ഓഹ് കൊഴപ്പില്ല ഓഹ് ഓഹ്
അങ്ങനെയൊക്കെയാണ് ഒള്ളത് ഉം പിന്നെ വെക്കേഷൻ എവിടേക്ക്ക്കിൽ പോയോ
വെക്കേഷൻ ഒന്നും അങ്ങനെ ഇല്ല എനക്ക് ഒരാഴ്ച ലീവ്ണ്ട് അതൊക്കെ ഉള്ള അല്ലാ വെക്കേഷൻ ആയിട്ട് അങ്ങനെ ഇല്ല.
ആടാ ആഹ് ആ മാസത്തിലുള്ള ലീവാ ആണ ആഹ് ആഹ് ആഹ് എങ്ങനക്കല്ലേ പിന്നെ എവിടെ എന്താ പ്ലേസ് ഒക്കെ ഉണ്ടോ ഉ ടൂറിസ്റ്റിന്റെ
ടൂറിസ്റ്റാ
ആ അടുത്ത് ഏതെങ്കി ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ടോ
ഓഹ് ഉണ്ട് ഞാൻ വർക്കലേലല്ലേ അപ്പൊ ഇവിടെ അടുത്തുണ്ട്. വർക്കല ക്ലിഫ്
ട്ട് പോവാറുണ്ടോ
ആഹ് പോവാറ്ണ്ട്
ആഹ് ആണോ
സമയമൊക്കെ കിട്ടുമ്പോ വീക്കെൻഡിലോ അങ്ങനൊക്കെ
ആഹ് ഫ്രണ്ട്സൊക്കെ ഒരുമിച്ച് പോകാറാ
ഓ ഓ ആഹ്
ആണോ ആഹ് ആഹ് അങ്ങനെയല്ലേ ഉം പിന്നെ വേറെ എന്തൊക്കെയുണ്ട് അവിടുത്തെ വിശേഷങ്ങള്
വേറെ വിശേഷായിട്ടൊന്നും ഇല്ലാ
പിന്നെ ഇവിടെ രാവിലെ മുതലേ നല്ല മഴയായിരുന്നു ഇതാ ഇപ്പം കൊറച്ച് കുറവുണ്ട് ഉച്ചക്ക് ശേഷം ഫുള്ള് മഴയാരുന്നു മൂടിയ കാലാവസ്ഥ തന്നെയാണ് ഇതുവരെ വെയില് വന്നിട്ടില്ല എന്ത് വെയില് കണ്ടിട്ടില്ല
ആഹ് ഹാ
ഉം
ഇവിടെ അതൊക്കെ തന്നെ മഴയാണ് പക്ഷെ ഞങ്ങടെ നാട്ടിലോട്ടുള്ള മഴയൊന്നും ഇവിടെയില്ല എങ്കിലും ഞങ്ങടെ അവിടൊക്കെ മഴയാണ് ആഹ്
ആഹ് അവിടലെ ആഹ് ഇവിടെ എല്ലായിടത്തും ഇപ്പോ ഇനി ജൂണായി തുടങ്ങിയില്ലേ ഇനി എല്ലായിടത്തും മഴയൊക്കെ ത തുടങ്ങാനായില്ലേ
ആണാണ്
ഉം അങ്ങനെയാ ഉള്ളത് ല്ലേ പിന്നെ ഇനിയിപ്പം സ്കൂളൊക്കെ തുറന്ന് അനിയമ്മാര് ആര് ആര് ആരേലുമുണ്ടോ എ ഏട്ടന്മാരോ
അനിയനുണ്ട് അനിയനുണ്ട്
സ്കൂളി പഠിക്കുന്നതാ
സ്കൂൾ ആഹ് സ്കൂളില് പഠിക്കുന്നു രണ്ടുപേരും സ്കൂളിലാണ് ഒരാളിപ്പം പ്ലസ് ടു കഴിഞ്ഞ് നിക്കുന്നു ഒരാള് സ്കൂളില് പഠിക്കുന്നു
ആഹ് ആഹ് ആ ആ ഒക്കെ ഒക്കെ മേടിച്ചോ അവരൊക്കെ സ് സ്കൂളിലൊക്കെ പോവാൻ തുടങ്ങിയോ ആണ് ആഹ് ഹാ കൊഴ പ്പം ഒന്നുല്ലല്ലോല്ലേ
ഇല്ല ഇല്ല ഇല്ല ഓക്കെണ്
കൊറേ ദൂരം ഇണ്ടോ പോവാന് വീട്ടിന്ന്
ആഹ് വീട്ടീന്ന് ഇത്തിരി ദൂരമുണ്ട്
ആണോ ആഹ് ആഹ് നടന്നിട്ടാ അല്ലേ ബസിലാ
ആഹ് സ്കൂൾ ബസ് ഇണ്ട് അന്നേരം അയിന് പോവും
ആണോ ആഹ് ആഹ് ആഹ് ആഹ് ഉം അങ്ങനെയൊക്കെയല്ലേ ഉള്ളത് കൊറേ ലേറ്റ് ആവു ഉം ബസ് ഇറങ്ങീട്ട് നടക്കാനൊക്കെ ഉണ്ടോ
ഓ ഉണ്ട്ണ്ട്
ആണോ ആഹ് ആഹ് ഉം പിന്നെ ലോങ് ആണ് സ്കൂള് കുറേ ദൂരണ്ടോ സ്കൂളിലേക്ക്
ലോങ് ഒരു ഒരു മണിക്കൂറൊക്കെകാണും
ആണോ ആഹ് ആഹ് ആഹ് ഓക്കെ ഓക്കെ പിന്നെ ഇപ്പൊ രാത്രിക്കത്തെ ഫുഡൊക്കെ അവിടുന്നാ
ഓ ഹോസ്റ്റല് ഹോസ്റ്റല് ആയോണ്ട് ഇവിടെത്തന്നെ ഫുഡൊക്കെ ഉം അവിടെ എന്താണ് വൈകിട്ട്
ഇവിടെ വൈകിട്ട് രാത്രി കേക്കുള്ളതിനി ഏഹ് മീൻ കൊണ്ട്ന്നിട്ടുണ്ട് പിന്നെ അത് കറി വെച്ചോ പിന്നെ ഉപ്പേരി വെച്ചിട്ടുണ്ട് ഇനി മീനി ഫ്രൈ ആക്കാണ്ട് സാധാ ച്ചോറുണ്ട് അവിടെ എങ്ങനെ ഫുഡൊക്കെ നല്ല ഫുഡൊക്കൊണോ
കൊഴപ്പമില്ല ഹോസ്റ്റല ആയുകണ്ട് ഇന്റേതായതുണ്ട്
ആ ഉം ഉ പുൊറത്തൊക്കെ പോയി കഴിക്കാനൊക്കെ പറ്റുവോ
ഓ കൊഴപ്പമില്ല പോ
ആണോ എങ്ങനെ അടുത്ത തന്നെ് ഇതൊക്കെണ്ട് കട
ഓ ഓ ഓ ഉണ്ട് ഉണ്ട് ഉണ്ട്
ആണോ ആ ആ ആ നിങ്ങനേക്കല്ലേല്ലത് പിന്നെ
എന്ത് പഠിക്കാനാ താല്പര്യം എങ്ങനെ താല്പര്യംൊന്നുമില്ലായിരുന്നോ പഠിക്കാനോ ആ
താല്പര്യം ഉണ്ടായിരുന്നു പിന്നെ കല്യാണം കഴട്ട് ഇങ്ങോട്ട് വന്നപ്പോ പിന്നെ എല്ലാം ഓ അടുക്കളയിലായി പഠിച്ച ടൈലറിങ്ങിന് പോയിരുന്നു രണ്ടും ആളുടെ ഒരു മോളുംണ്ട് ഒരു മോനുംണ്ട് മോള് നാലാം ക്ലാസ് പഠിക്കുന്നത് മൂന്ന് ചെറുതാ രണ്ട വയസ് അവിടെയള്ളൂ ഉ ഉ
ടെലറിങ് ഇപ്പഴും കണ്ടിന്യൂ ചെയ്യുന്നുോ
ഓ കണ്ടിന്യൂ ചെയ്യണ്ട്
ഓ
എടയ്ക്ക് നമ്മള ആാവശ്യത്തിന് വലുതായിട്ടില്ല നമ്മള ആവശ്യത്തിന് അങ്ങനെയക്കത് ഉം ഉം പിന്നെ പിന്നെ വേറെന്തൊക്കെയുണ്ട് അവിടെ പഠിക്ക കൊഴപ്പൊന്നുംല്ലല്ലോ
കുഴപ്പില്ല നഴ്സിങ് ഫീൽഡ് ആയ ഉണ്ട്
അത എന്ന്റെതായിത്തി ഇണ്ടാവൂല്ലേ എത്ര വർഷം എത്ര വർഷ
നാല വർഷം നാല വർഷം നാല വർഷം
ആണോ ആ ആ ഇപ്പൊ എത്ര വർഷയി
ഇപ്പൊ മൂന്ന് വർഷം കഴിയാറായി
ആ ആണോ ആ കഴിയാറായോ ജപക്കാവാറായില്ലേ ആണ ആഹ ആഹ് ആഹ
ഉ
ഉം ലോങ്ങുണ്ടോ വീട്ടന്ന് ലോങ്ങുണ്ടോ അവിടക്ക്
ഓ ഉണ്ട്ണ്ട് ഉണ്ട് ഞൻ ഹോസ്റ്റല എനക്ക്ിവിടാണ് കിട്ടിയത് അന്നേരം ഇങ്ങോട്ടൊന്നു വീട് മലക മലനിരകളുടെ ഇടക്കന്നൊക്കെ പറയാ
ആണ് ആ വയനാട്ന്നെയ ആയിരി ല്ലോ
വയനാട്ല്ല വയനാട് പോലെ തന്നെ ഒരു സ്ഥലം
ആണോ ആ പാലക്കാടാ
അല്ല അല്ലേ ഇടുക്ക്ി
ഇ ആ മെ ആഹ ഓക്കെ ഓക്കെ ഉം ഓക്കെ പിന്നെ. വേറെ എന്തൊക്കെയാ അവിട്ത്തെ വിശേഷങ്ങള് രാത്രിക്ക് ഫുഡ ഒക്കെ എത്ര മണിക്കാന്ന്പ്പാവാ.
ഏഴ് ഏഴര ആ ടൈമൊക്കെ ആവും.
ആണോ ആഹ് ആഹ് ആ ആഹ്. ഉം. വീട്ടിലേക്ക് വരാറില്ലേ?
ഓ ഉണ്ട് ടൈം കിട്ടുന്നെ അനുസരിച്ച് പോവും.
ആണോ ഉം ഉം ഉം അങ്ങനെയല്ലേ. ഫ്രണ്ട്സ് ഒക്കെ അവിടെ അവിടെ റൂ റൂമേറ്റൊക്കെല്ലേ?
ഓ ഉണ്ട് ഉണ്ട് ഉണ്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്.
ഉം ആഹാ ആഹാ ആ എല്ലാരും ഒരുമിച്ച് രസായിരിക്കില്ലേ രാത്രിയൊക്കെ പഠി ക്കാനുള്ളത് കൊണ്ട് പിന്നെ വല്യ ഇതുണ്ടാവില്യ ലേ.
ഓ നഴ്സിംഗ് ലൈഫ് ആവുമ്പോ ഒത്തിരി എഴുതാനുണ്ട്. ടൈം പോ ടൈം ഇല്ല ഒത്തിരി എൻജോയ് ചെയ്യാൻ ടൈമില്ല.
ആഹ പഠിക്കാന്ള്ള ടൈം കിട്ടൊള്ളു ആ. ഹോ നൈസിറിങ്ങ് ഒരുപാട് അറിയാം എന്നാലും ഉം കൈവ് കുറവേരി. ക്കും ഉംം ആദ്യത്തെപോലെ അല്ലാവലല്ലേ പഠിച്ചിരി എടുത്ത് ഇനി ഒരു വണിയറും കൂടിയല്ലേ ഉള്ളൂ.
ഓ അതേ ഉള്ളൂ അതോർത്ത് ആശ്വസിക്കാം പിന്നെ ജോലിയാ ആകുമ്പോ ഇതിലും പാടണന്ന് പറയുന്നേ. ഓരോരുത്തര അനുഭവം പറയുന്ന്.
ആഹ ആ അങ്ങനെ കൊഴപ്പൊന്നു ണ്ടാവൂല്ല അത് ചില ആൾക്കാർക്ക് ചെലത് പഠിക്കു പിഠിക്കൂലല്ല അപ്പം അപ്പൊ നമ്മള്. നമുക്കൊരു പേടിയാകും മറ്റുള്ളവര് പറയുന്നത് കേട്ടിട്ടും. പക്ഷെ അതൊന്നും മെന്റ്യ്യണ്ട ഉം.
എന്ത് എന്തെലും ഇങ്ങനെ പഠിക്കണന്ന് ആഗ്രഹം ഉണ്ടായിരുന്നോ?
എനിക്ക് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ബ്രൈഡൽ മേക്കപ്പിന്റെ എങ്ങനത്തെ ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അത് ഇങ്ങനെ ഓൺലൈൻ വഴി കുറെേ പഠിക്കുകൊക്കെ ഓൺലൈൻ വഴി ഒരുപാട് അങ്ങോട്ടും തട്ടി ട്ടി ഓരോന് ഓരോന് പിടിക്കണ്ട്. ആ ഇവരെ ഇടക്ക് ചെറിയ മോനാ യോണ്ടെന്നും. അങ്ങട്ടേക്ക്െ നമുക്ക് ഇതാക്കാ പ്രിപ്പയർ ചെയ്യാൻ കഴിയില്ലല്ലോ? ആ മോന് താങ്ങുന്നുണ്ട് ഉം എങ്ങനെയൊക്കെയാന്ന് ഏ.
കുഞ്ഞു കുട്ടികളാണോ?
ആ മോന് ഒന്നര വയസ്സായിട്ടേള്ളു അപ്പൊ മോള് നാലാം ക്ലാസ്സിലാണ് ഉ അപ്പം. അത്രേ കൊഴപ്പൊന്നുമല്ല രണ്ടാളും ഒരുമിച് കളി ണെങ്കിൽ അവിടെ ഇരുന്ന് കളിച്ചോളും എന്നാലും. മോന് ചെറുതായതോ ണ്ട് അയിന്റതായുള്ള ബുദ്ധിമുട്ട്. വേറെ കുഴപ്പൊന്നുല്ല. ഉം ഉ എന്നാൽ ശരി വെച്ചോട്ടെ.
ആ ഓ ശരി ശരി.
ശരി.